ഹലോ ഹലോ ഹലോ ഹലോ ആഹ് കേക്ക്ന്ന്ണ്ടോ. ഉം എന്താ വിശേഷം?
എന്ത് വിശേഷം നല്ല വിശേഷങ്ങള് വടെ ൻ്റെ മോള് പനി, ജലദോശൊക്കെ പിടിച്ച് കെടക്കുന്നു. ഇപ്പങ്ങട് വഴക്കൊക്കെയിട്ടങ്ങട് ഒറക്ക്യേള്ളൂ.
ആണോ മര്ന്ന് വെടിച്
ഉം മര്ന്നൊക്കെ വാങ്ങി ഇപ്പത്തെ മക്കൊക്കെന്നാ പറയാ എ പ്പഴും അസുഖങ്ങളേ ഒള്ളൂ.
ഉം ഉം പ്രതിരോധശേ അതെ യതെ. അതെ രോഗപ്രതിരോധ ശേഷി കൊറവെന്നേയിരിക്കും ഇനിയിപ്പം മഴയെക്കെ തൊടങ്ങി കഴിഞ്ഞഴിഞ്ഞാ ഏഹ് ഒന്നും കൂടെ അസുഖങ്ങള് കൂടുവല്ലേ ഒള്ളൂ സ്കൂളും കൂടെ തൊറന്ന പറയേ വേണ്ട മറ്റുള്ള കു ട്ടികള്ടെ അട്ത്ത് പോയിര്ന്ന്ട്ട് ഉം പിന്നെ
ഇപ്പൊ എന്താ പറയാ മക്കക്ക് ഒന്നുപ ഒരു മഴ നനഞ്ഞ പനി നമ്മളൊക്കെത്രയോ പണ്ടൊക്കെ അമ്മമാര് പറയും പുതുമഴ നനഞ്ഞ പനി പിടിക്ക്യുന്ന് പറയിം നമ്മള അതുപോലും നനഞ്ഞിട്ട് പോലും നമുക്കൊരു പനി പിടിക്കാത്തവരാ. പക്ഷെ ഇപ്പത്തെ മക്കക്ക് വെറ്തെ ഒന്ന് തലേല് വെള്ള ഒഴിച്ചാ പനിയായി ഉം ചൊമയോ ചൊമയു അത്പോലെന്നെ ചൊമാ, ജലദോഷം ചൊമ യങ്ങ് തൊടങ്ങി കഴിഞ്ഞാ പിന്നെ ഇൻഫെക്ഷൻസായി തോട്ടിൻഫെക്ഷൻ ചെസ്റ്റ്ൻ ഫെക്ഷൻ ന്നൊക്കെ പറഞ്ഞ്ട്ടങ്ങനെ
അങ്ങനെ അതിപ്പോ കുട്ടികളില് മാത്രല്ലാട്ടോ
കൂമ്പാരാണ് മൊത്ത
അതെ കു ഉം കുട്ടികൾള് മാ ത്രല്ല വല്ല്യാൾക്കാരിലിപ്പങ്ങനെയിണ്ട് വല്യാൾക്കാർക്ക്പ്പ ഇപ്പർക്കാ വെല്യ പ്രതിരോധ ശേഷിള്ളേ? കുട്ടികൾക്കുല്ല വല്യോർക്കുല്ല പ്രതിരോധ ശേഷി ആ കോവിഡ് വന്നേല് പിന്നെയിങ്ങോട്ട് എല്ലാർക്കും ഒരു
അതെ യതെ യതെ എല്ലാവർക്കും ഉണ്ടത് രോഗപ്രതിരോധ ശേഷി കൊറവ്ണ്ട്. നമ്മക്കാണെങ്കിലും ഉണ്ട് ചെറിയ ചെറിയ അസുഖങ്ങളായിട്ടും ഉം പണ്ടെത്തെ കാലത്തെന്താ വെല്യ അസ് അസുഖങ്ങളെന്ന് പറയാനൊന്നുൽ എന്താ ഒന്നോ രണ്ടോ മൂന്നോ അസുഖങ്ങളുണ്ട്.
അതെ യതെ യതെ ആഹ് പണ്ട് മലേറിയ, കുഷ്ടം ന്നൊക്കെ പർഞ്ഞ്ട്ട് അത് സത്യാ ട്ടോ പക്ഷെ ഇപ്പങ്ങനെയല്ലല്ലോ ഇപ്പൊ രോ ദിവസം ചെല്ലും തോറും പുതിയ പുതിയ അസുഖങ്ങളാ
അതെ അതെ അതെ പുത്യേ പുത്യേ അസുഖങ്ങള് ഇപ്പൊ വരുംന്തോറും ഓരോരോ വല്ത് വല്ത് വന്നോണ്ടിരിക്ക്യാണ്. കൊറോണ, നിപ്പ ന്നൊക്കെ പർഞ്ഞിട്ട്.
ഉം ഇനിയിപ്പട്ത്തത് വെരൂലെ ഇനി മക്ക ക്കൊന്നും നല്ല ഭക്ഷണോ ചക്കയോ മാങ്ങയോ ഒന്നും കൊടുക്കാനൊന്നും പറ്റൂലേ. അങ്ങനെ അവൻ
അതെ അതെ ഇനിയിപ്പോ ഇതാ ഈ മഴ പഴങ്ങൾ പഴുത്ത് മഴ തൊടങ്ങുമ്പോത്തേക്കും തൊടങ്ങും നിപ്പ വൈറസുകള് അപ്പൊ അവർക്കത് കൊടു ക്കാൻ പാടില്ല അത് കൊടുക്കാൻ പാട
ഉം ഉം ഉം അതെ പിന്നെ വേറൊരു കാര്യണ്ട്
പറമ്പുകളിൽ പോയി മാങ്ങയും ചക്കയൊക്കെ പറിച്ച് തിന്നേക്ക്‌ അന്നത്തെ കാലത്തൊന്നും അങ്ങനെ അസുഖോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല
ഉം അതെ അതെ അതെ അതെ പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ നമ്മൾ ഈ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ആയുർവേദ മരുന്ന് ഇംഗ്ലീഷ് നല്ല വീട്ടിലുള്ള വീട്ടിൽ നമുക്ക് ഇണ്ടാക്കി തരുന്ന ചുക്ക് കാപ്പി പിന്നെ ചായ റസ്ക് ഏഹ് പനി വരുമ്പോള്ളതാണ് കഞ്ഞി പപ്പടം
ഹ് ഹ് അല്ലെങ്കിൽ നമ്മൾ കഞ്ഞി അങ്ങനെ കുടിക്കാറില്ല പക്ഷെ ആകെ പനി വരുമ്പോഴൊക്കെ യാണ് നമ്മള് കഞ്ഞി കൂടുതൽ കുടിക്ക അതെ അതൊക്കെ ശരിക്കും ഒരു മരുന്നാണ് അന്നത്തെ കാലത്തൊക്കെ നമ്മള് ഇപ്പൊ ഈ പനി വരാന്ന് പറഞ്ഞാ രാവിലെ ചാ ചായ റസ്ക് ഉച്ചക്ക് കഞ്ഞി വൈകിട്ട് കഞ്ഞി ഏഹ് ബ്രെഡ് ഹോസ്പിറ്റലില് ചെന്ന എന്താ അവസ്ഥ ബ്രെഡ് ബ്രെഡ് മാത്രേ കഴിക്കാൻ പാടുള്ളൂ എണ്ണകടികള് കഴിക്കാൻ പാടില്ല
കഴിക്കാൻ പാട്
ആയ് ഇപ്പത്തെ മക്കളോടൊക്കെ ഇതൊക്കെ കഴിക്കാൻ പറഞ്ഞാൽ കഴിക്കോ അവർക്ക് പനിച്ചാലും എന്തെങ്കിലും ചിക്കൻ വറത്ത് പൊരിച്ച സാനങ്ങളൊക്കെ അവർക്ക് മതി
പക്ഷെ പണ്ട് ഡോ ഡോക്ടർമാര് ഡോക്ടർമാര് പറയില്ലേ പണ്ട് നമുക്ക് പനി വരുമ്പോൾ നിങ്ങൾ ഡയറ്റ് എടുക്കണ്ണം ചെയ്യണന്ന് പറയില്ലേ പക്ഷെ അത് ശരിക്കും ും ഇതുകൊണ്ടായിരിക്കും നമ്മളൊക്കെ പണ്ടത്തെ വൈദ്യന്മാര അങ്ങനെ പറഞ്ഞു വെച്ചത് കൊണ്ടായിരിക്കും കഞ്ഞിയും പപ്പടമൊക്കെ നമ്മ നമ്മള് കഴിക്കുന്ന ഇപ്പ അങ്ങനെ ആരെങ്കിലും കഴിക്കുമോ ഇപ്പൊ പനി വന്നാലും എന്താ പറയാ
പക്ഷല്ല എണ്ണയില് വറക്കില്ല നമ്മള് അടുപ്പിലിട്ട് ചുട്ട് എടുക്കുന്ന പപ്പടാണ് നമ്മൾ കഴിച്ചോണ്ടത് അതുപോലും എണ്ണ തൊടിക്കാണ്ട് കഴിക്കെ എന്റെക്കെ അറിവില് ഞാനൊക്കെ ഹേം മരുന്ന് മേടിക്കാൻ പോയേക്കുന്നു ഏർ എന്താ പറയാ ചൂടുപനി വന്നപ്പോ മരുന്ന് വേടിക്കാൻ പോയിട്ടുണ്ട് ആ അന്ന് അന്നൊക്കെ അങ്ങനെയാണല്ലോ നമുക്കിപ്പോ ഒരു ജലദോഷം വന്നാ പോലും നമ്മളെന്താ ചെയ്യ ഒന്ന്
ഒന്ന്
തുളസിയും പനിക്കൂറിക്കൊക്കെ ഇട്ടിട്ട് ഓരാവീ അങ്ങോട്ട് പിടിക്കും
ആവി പിടിക്കും പിന്നെ ആ വെള്ളം തന്നെ ഇട്ട് ആ കുളിക്കും പനിക്കൂർക്കെ ആഹ പനിക്കൂർക്കയിലയും മറ്റേ എന്താ പറയാ തുളസിയിലും ഒ കൂടി ഇട്ടിട്ട് ആഹ
അതെ മക്കളെ എന്തറിയാ മക്കളെ മണ്ണിലും ചെളിയിലൊക്കെ ശരിക്കും പറഞ്ഞ വിട്ട് കളിപ്പിക്കണം ഇപ്പൊ അങ്കണവാടികളിലൊക്കെ ക്ക് അങ്ങനെ ചെയ്യ്ന്നേ പണ്ടൊക്കെ നമ്മള് മണ്ണപ്പും ചുടലും ചോറ് വെക്കലും കറി വെ ക്കലൊക്കെണ്ടാര്ന്നില്ലേ ചിരട്ട ഒക്കെ വെച്ചിട്ട് ഞാനൊരു തവണതെ മോളോം കൊണ്ട് ട്ട് അംഗൻവാടി ചെന്നപ്പോൊണ്ട് അവിടെ മക്കളെല്ലാം കൂടെ പുറകുവശത്തും മുറ്റത്തിങ്ങനെ നിരത്തി വിട്ടേക്ക ഒരു പായക്കെ വിരിച്ച്
ഏഹ്
ഇന്നട്ട് അവിടെ ഇരുന്ന് വാരിയാണ് വാരി ഇങ്ങനെ മണ്ണ് വാരി പുട്ടുണ്ടാക്കുന്നു ചോറ് വെക്കുന്നു കറി വെ ക്കുന്നു ശരിക്കും അതൊക്കെയാണ് കാലഘട്ടംന്ന് പറയുന്നത് നമ്മളൊക്കെ അന്നത്തെ ഇതില് കളി ച്ചവര് തിന്നും മക്കക്ക് ഇപ്പ ഇല്ല ഈ ഫോണിന്റെ ടിവിന്റെ മുമ്പിൽ ഇരുന്ന് ട്ട് ള്ളോരു ഇത് മാത്രേ ഉള്ളൂ അല്ലെങ്കിലും മക്കൾക്ക് അങ്ങോട്ടും ഇങ്ങോ ട്ട് കമ്മ്യൂണിക്കേഷൻ ഇല്ലല്ലോ ഏഹ് തൊട്ട അയൽവക്കത്തുള്ള കുട്ടികളെ അവർക്ക്റിയില്ല എങ്ങനെയ അറിയാ വീടിന്റെ ഉള്ളിൽ തന്നെ ഇരുന്ന് ടിവിയും കണ്ടിരിക്കു അല്ലേ
പിന്നെ നമ്മള് പറയുന്ന എന്നാന്ന് വെച്ചാ ആ അവക്ക് പന് അവർക്ക് പനിയാണ്ട്ടോ അങ്ങോട്ട്
ആഹ് പോവണ്ട അതീ കൊറോണ വന്നയ്ന് ശേഷാണ് ഇത്ര ആയത് നമുക്ക് അന്നത്തെ മുതൽ ഒരു പേടിയായിരുന്നു പകരോ പകരോ എല്ലാം പകരുന്ന രോഗങ്ങളാണ് ഇപ്പ എല്ലാം പകരുന്ന രോഗങ്ങളാ ഒരു വൈറൽ ഫീവർ വന്ന് നോക്കിക്കേ മൊത്തത്തി ഒരു വീട് ട്ട്ലെ ഒരാൾക്കൊരു വയരൽപ്പനി വന്ന് കഴിഞ്ഞാ അടച്ചല്ലാവർക്കും വൈറൽപ്പനിയായി
ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് വയറിൽപ്പനി എല്ലായിടത്തും ഉണ്ട് ഉം പിന്നെ തന്നെ മക്കളെ എങ്ങനെയാ ചെളിയിലും മണ്ണിലും വിട്ട് കളിപ്പിക്കുന്ന മുറ്റത്തിറക്കുന്ന എങ്ങനെ എല്ലാ വീടുകളിലും മുറ്റങ്ങളൊക്കെ ഇന്റർലോ ക്കെയ്ത് എവിടെയ ഇപ്പ മണ്ണുള്ളേ മിറ്റത്തെ എവിടെയ മണ്ണുള്ളേ പണ്ടൊക്കെ നമ്മുക്ക് പിന്നെ മുറ്റുണ്ടായിരുന്നു
അല്ല നമ്മുടെ പറമ്പുകളിലാണെങ്കിലും നമ്മള് കൃഷി ചെയ്യുന്ന ക്കെ ചെ ക്കും ഇത്ങ്ങള് ചെരിപ്പിടാണ്ടൊക്കെ നടന്ന് പഠിക്കട്ടെന്നൊക്കെയാ പറയാ ശരിക്കും
ഹും പണ്ടൊക്കെ നമ്മളോർക്കുന്നുണ്ട് മറ്റേ ചെര ചെരട്ടെ ചെരട്ടയും കൊണ്ടാ മിറ്റത്തോട്ടെറങ്ങ മൊത്തം മണ്ണല്ലേ ച വടെ ഇരുന്നിട്ട്
ഒരു ചേരട്ട മൂന്നാല് ചെരട്ട വേറെയുണ്ടാവും മണ്ണ് നനച്ച് പുട്ട്ണ്ടാക്കി
അതെ എല്ലാതിന്റെ പ്പല്ല്യാ പുട്ട് ചോറ് കറി ഒക്കെയ്നാത്ത് ഉം
അപ്പം അപ്പം വരെ നമ്മള് ഇത്ണ്ടാക്കുവാരുന്നു മണ്ണ് കേ ഒ വട്ടയപ്പോണ്ടാക്കും ന്നിട്ട് കൊഴച്ചിങ്ങനെ അട വട പോലെ ങ്ങനെ പരത്തി വെച്ചിട്ട് കടട്ടെയ്യും മുറിച്ച് മുറിച്ച് മുറിചോരോ ക്കും എന്തൊക്കെ കളികളാ അന്നത്തെ ഒരു നയന്റി ല് ജെയ് ജനിച്ച ആ ഒരു
തൊന്നും ഇപ്പഴ്ത്തെ പിള്ളേർക്കില്ല
ഇല്ലയില്ല
അതൊന്നുംല്ല ശോ എന്തല്ലേ അതൊക്കെയായ്ര്ന്നു കാലഘ ട്ടങ്ങളും കാലവും ഒക്കെ പഴയത് തന്നെയായിര്ന്നു
നമ്മളങ്ങനെയൊക്കെ കളിച്ചെങ്കിൽ പോലും നമുക്കൊരസുഖോ കാര്യങ്ങളോ വന്നിട്ടില്ല പക്ഷെ ഇ പ്പത്തെ മക്കക്കോ എന്താ പറയാ
അപ്പപ്പപ്പ അസുഖങ്ങളാ അസുഖങ്ങളായി പ്രതിരോധ ശേഷിയില്ലല്ലോ
രു മാസത്തിലൊരു മൂന്ന് നാല് തവണ ഒരു ഹോസ്പിറ്റലി കണ്ടില്ലെങ്കി മക്കക്കൊരു സമാധാനവില്ല
സമാധാനവില്ല ഡോക്ടറെ കാണണം ഡോ ടർക്പ്പം പരിചയാരിക്കും ഉം പരിചയ പണ്ട്
ട്ര ഭയങ്കര കമ്പനിയാ ചെന്ന് കാണുമ്പോ കാണുമ്പോ ഡോക്ടർ ചോയിക്കും ന്നെന്താ അട്ത്തത് ന്നെന്താ അട്ത്തത് ചോയ്ക്കും
ആഹ് അയ്ശരി എന്തെങ്കിലൊക്കായ്റ്റ്ണ്ടാവും
അതെയതെയതെ
ഇപ്പ ഇപ്പാ പുതിയ വൈറസ്കള് വന്നേക്കുന്ന കണ്ടോ കൊറോണയ്ക്ക് ശേഷം യബോള പുതിയ പുതിയതല്ല അത് പഴയ വൈറസന്നെയാന്ന് തോന്നുന്നു
അതെ പിന്നിണ്ടല്ലോ നമ്മള് പണ്ട ക്കെന്ന് വെച്ചാല് നമ്മള് തോടുകളിലൊക്കെ നമ്മളെന്താക്കും കളിക്കാമ്പോവായിരുന്നു മഴ നമ്മളീ വെക്കേഷൻസ് സമയത്തൊക്കെ തോടുകളി പോയിട്ടായിരുന്നു കുളിച്ചോണ്ടിരുന്നതും അല ക്കുന്നതും ഒക്കെ പക്ഷേ ഇ പ്പൊ പറയില്ലേ അങ്ങനെയുള്ളതിലൊക്കെ കുളി എന്താ അമീബി മസ് തിഷ്കജ്വരം ന്നൊക്കെ പറഞ്ഞോണ്ട് കൊറെ കാര്യം കൊളങ്ങളി കുളിക്കാമ്പാടില്ല അപ്പതോണ്ടെന്താ പറയുന്നെ മക്കക്ക് ശരിക്കുമ്പറഞ്ഞാ ഈ വെള്ള ത്തില് നീന്തി പഠിപ്പിക്കൊക്കെ ചെയ്താലാണ് അവർക്കതിനോടുള്ള ഒരു ഇത് മാറിക്കിട്ടൊള്ളൂ പക്ഷെ അതൊന്നും ഇപ്പൊ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്
ആ സത്യം സത്യം സത്യം സത്യം ഉം പക്ഷെ അത് പ്രകൃതിയായിട്ട് മക്കളെണങ്ങ്ന്നില്ല ഒന്ന് അത് സത്യമാണ്
അല്ല നമ്മക്കത് കൊണ്ട് ഇങ്ങനെ കേൾ ക്കുമ്പോഴാണെങ്കിലും നമുക്കതിനോടോരു താല്പര്യം കൊറയുന്നു അതാണ് സത്യസന്ധമായ കാര്യം നമ്മള് നമുക്ക് പിന്നെ അങ്ങനെ കേക്കുമ്പോ അതെ അതെതെ കെട്ടിക്കിടക്കുന്ന വെള്ളം കെട്ടി - കെട്ടി കിടക്കുന്ന വെള്ള ആണെങ്കിലും കൊളകങ്ങളിലൊക്കെ ഉള്ള വെള്ളം നമ്മളങ്ങനെ ഒഴുകാത്ത വെള്ളാണല്ലോ അപ്പൊ കുളങ്ങളിലൊക്കെയാണല്ലോ സാധാരണ പണ്ടൊക്കെ അങ്ങനെ നീന്തൽ പടിപ്പിച്ച് കൊണ്ടിരുന്നത് അല്ലെ തോടുകളില് ശ് ഇപ്പ തോട്ടിലൊന്നും വെള്ള ഇല്ല നീന്താൻ പാകത്തിനുള്ള വെള്ള ഒന്നും തോടുകളിൽ ഇല്ല
വെള്ളോന്നു ഇല്ല അല്ല അതെന്നെല്ല അത് ഒഴുക്കൊള്ളള്ളതൊന്നു അല്ലല്ലോ കെട്ടി കെടക്കുന്നായ തോണ്ട് നമുക്ക് ഇത് ഇങ്ങനെ പുതിയ പുതിയ അസുഖങ്ങൾ വരുമ്പൊ നമുക്ക് പേടിയാണ് അപ്പൊ നമ്മൾ എന്താക്കും എറക്കൂല വിടൂല പുറത്ത് വിടൂല അപ്പം എന്തെങ്കിലും വെച്ച് അതിനേക്കാൾ ബെറ്റർ ശരിക്കും പറഞ്ഞാൽ ചെറിയ ത് പനിയോ ജലദോഷോ വന്നിട്ട് പോവുന്നതാണ് അയിനേക്കാൽ നല്ലത് അപ്പൊ പിന്നെ നമ്മൾ എന്ത ഇത് നമ്മള് വിടില്ല
ഉം
അതാണ് ഇ പിന്നെ പ്രകൃതിയോടെ ഇണങ്ങണം എന്ന് പറഞ്ഞിട്ട് കാര്യം ഇല്ല നമ്മക്ക് മക്കളോട് കൊണ്ട് നട - ക്കാനോ അങ്ങനെയുള്ള ഒരിതില്ലല്ലോ പണ്ടൊക്കെന്ന് പറഞ്ഞ നമ്മുടെ പേരന്റ്സൊക്കെ ഏഹ് - എന്താ പൊറത്ത് കൃഷിയായിട്ടും അല്ലെങ്കി പൊറം പണിയെടു -
അല്ല അത് നമ്മടെ പറമ്പിലാണെങ്കിലും നമ്മള് പണിയാൻ പോകും നമ്മള് അവര്ടെ കൂടെ പോവാണ് ചോറും വെള്ളോക്കെ എടുത്തോണ്ട് പോയി എന്റെയൊക്കെ ചെറുപ്പത്തിന് ന നോക്കുമ്പം വയലൊക്കെ കിള്ള സമയത്ത് വയലില്ല് എറങ്ങി നമ്മള് നെല്ല് വെതച്ചത് പറച്ച് ഞാറ് പറച്ച് കെട്ടുവാരുന്നു അതൊക്കെ രസാണ് ആഹ് പണിക്കാരുടെ കൂടെ നിന്ന് അതൊക്കെ ചെയ് - യ്യാന്ന് പറയുന്നെ അന്ന് ചെളിലും മണ്ണിലൊക്കെ നമ്മ - അങ്ങനെ നടന്നോണ്ട് നമ്മക്ക് അങ്ങനത്തെ ഒരു ഇതായിരുന്നു ആഹ്
ഉം ഉം എന്നിട്ട് മരുന്ന് മേടിച്ചോ
ആഹ് മരുന്ന് വാങ്ങി ഇനി രണ്ടുസം കഴിയുമ്പോ ചെല്ലാൻ പറഞ്ഞിട്ടൊണ്ട്
ആഹ് എന്ന ശരി ഓക്കെ ശരി ഓക്കെ ഉം